ഹലോ ആ കേക്കുന്നുണ്ടോ
പറ്റുന്നുണ്ട്
ആ എഎന്ത്‌ വേണം
ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു ഇവിടെ ഭയങ്കര മഴയായിരുന്നു
ആണോ ആ ഇവിടെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങടെ ഇവിടെ - കടലൊക്കെ കേയറിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു മുന്നില് ഞങ്ങൾ ഞങ്ങടെവിടെ കടൽ ഭാഗാണേ അപ്പൊ ഭയങ്കരായിട്ട് ഞങ്ങടെ ഞങ്ങടെ വീടിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് കഴിഞ്ഞാ കളി കാണാൻ പറ്റും അപ്പൊ അതിന്റെ അപ്പറത്തെ സൈഡും മൊത്തത്തില് വീട്കളാ കടലിന്റെ തൊട്ടടുത്തായിട്ട് അപ്പം ആ രണ്ട് മൂന്ന് വീടൊക്കെ ഇങ്ങനെ പോയി മീൻസ് മൊത്തത്തിൽ പളിഞ്ഞ് കാരണം കടൽ കേറിയിട്ട് നല്ല പോലെ കാരണം മഴയൊക്കെല്ലേ നല്ല രീതിൽ മഴയുണ്ട് അതൊക്കെ കൊണ്ട് നല്ല രീതിയിൽ കട കടല് കേറീട്ട് മൊത്തത്തി വീടൊക്കെ ഭയങ്കര പ്രശ്നായി അങ്ങനെ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിര്ന്നു പോലീസാരും കാര്യങ്ങളൊക്കെ അങ്ങനായിട്ട് വന്ന് അതൊക്കെ ഇവിടെ നോക്കി നിക്കുവായിരുന്നു എന്താണ് പ്രശ്നന്ന് അറിയാവേണ്ടീട്ട്
ആ നിങ്ങക്ക് കൊഴപ്പുണ്ടോ അവടെ ഇല്ലല്ല ഞങ്ങ കടലിന്റെ അട്ത്തല്ല വേറെ ജില്ലയാ
പ്രദേശ ആണോ
അല്ല കടലില്ലാത്ത ജില്ല്യാ
ഓ അങ്ങനെയാണോ ഓ പക്ഷെ ഇവിടെ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എന്ന് വച്ച് കഴിഞ്ഞാ അറിയാല്ലോ മഴ സമയം പറയുമ്പോ ഒരുപാട് രീതില് വെള്ളം കേറുവല്ലോ എപ്പഴത്തേപോലെല്ലലൊ മഴ സമയന്ന് പറയുമ്പോ ഒരുപാട് നല്ല രീതിയിൽ അടിക്ക്ന്ന സമയ ക്കെല്ലേ അപ്പം അങ്ങനെ ആ രീതിൽ ആയപ്പഴത്തേക്കും ആളുകൾ മുന് കൂട്ടി മാറി കാരണന്ന് വെച്ചാ രാത്രിയൊക്കെ നമ്മൾ ഒറങ്ങുന്ന സമയ പെട്ടെന്ന് കടലൊക്കെ അടിച്ചഴിഞ്ഞ ഭയങ്കര പ്രശ്നല്ലേ പ്രത്യേകിച്ച് കുഞ്ഞ് മക്കളൊക്കെള്ള വീട് കൂടിയാണ് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമു അവര് മുൻകൂട്ടി അങ്ങ് അറി ഞ്ഞ്ട്ട് അവരങ്ങ് മാറി ഇപ്പം അവര് വേറെവിടെല്ല വീടിന്റെക്കെ അട് ത്തായിട്ട് അങ്ങനെ കൊറച്ച് വീടുകളിലായിട്ടൊക്കെങ്ങനെ പാർപ്പിച്ചേക്കോ അവരെ കാരണം അവര് അത്യാവശ്യം പാവപ്പെട്ടവർ സ്വന്തം വീടൊക്കെ തന്നെയാണ് എന്നാ പോലും അത്യാവശ്യം ആഹ് ഉള്ള കൂട്ടത്തിലൊന്നും അല്ല നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരാ അവര് വീട് വെച്ചതൊക്കെ ഭയങ്കര ലോണ് എട്ത്തും കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ കൊറെ പ്രശ്നങ്ങളൊക്കെണ്ട് ആ വീട് തന്നെ മൊത്തിലങ്ങ് പോവാ പറഞ്ഞ് ചെറിയൊരു വീടാട്ടോ
ആ ആ
ആഹ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയിട്ട് നിക്കാ കാരണം നമക്ക് അറിയ ത്തില്ലല്ലോ ഇപ്പനമക്ക് എന്ത് സംഭവിക്കുന്ന് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാന് പറ്റത്തില്ല. മഴൊക്കെ തന്നെയാണ് എന്നാലും ഭയര ബുദ്ധിമുട്ടാ ഞങ്ങടെ ഈ ഭാഗത്ത്
ആ അപ്പൊ നിങ്ങക്ക് മഴ ശരിക്കും ഒരു പേടി സമയല്ലേ
പക്ഷെ ആദ്യന്നും ഇത്രല്ല ആദ്യന്ന് പറയ്മ്പോ അത്രയും സന്തോഷ ര്ന്നു മഴോക്കെ വരുമ്പം പക്ഷെ ഇ ഇപ്പൊന്ന് പറയുമ്പോ സത്യം പറഞ്ഞ പേടിയുടെ ഒ നോക്കി കാണ കാരന്ന് വെച്ചാ ഇപ്പൊ പെട്ടെന്ന് ചില സമയം ആഗ്രഹിക്കും വെൽ വന്നാ മതിന്ന് കാരണം മഴ വരുമ്പം ഈ കാറ്റ് ഇടി മിന്നല് മിന്നല് പോലും ഇതാക്കാൻ പറ്റുന്നില്ല കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റ പറ്റാ അവസ്ഥ മിന്നലിൽ ഇപ്പം ഒരുപാട് പേര് മരി ല്ലാർന്നു നമ്മുടെ വാർത്തകളിലും കാര്യങ്ങളിലും കന്തില്ലാർന്നു അതടാ അതെ അതെ അതെ ക്ഷെ ഇവിടെ കാടലിക്കുന്നതും എല്ലാം കൊണ്ടും നിഞുടെ ഇവിടെ ഈ പ്രദേശത്ത്ന്ന് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കടൽ തീരത്ത് ചില എന്റെ കൂട്ടുകാരികളൊക്കെ വിളിച്ച സമയത് സമയത്ത് എന്നോട് ചോയിച്ചായിരുന്നു ഇങ്ങനെ കടല് നിങ്ങൾക്ക് കടലൊക്കെ ഒള്ളോണ്ട് നല്ലതായിരിക്കത്തില്ലേ അടുത്തിന്ന് കടലുകള് കാണാൻ പറ്റത് അവർക്ക് ഭയങ്കര സന്തോഷാ കാരണം അവരുടെ പ്രദേശത്തൊന്നും കടലില്ല അവര് അവരെന്നോട് പറയ എന്തോ രണ്ടോ മൂന്നോ വ ങ്ങനെ കണ്ടിട്ടുള്ളൂ കാണാൻ പോയിട്ടൊള്ളു എന്നൊക്കെ ബീച്ചിൽ പോലും അങ്ങനെ വല്ലായിട്ട് പോയിട്ടില്ലാത്ത ആൾക്കാരൊക്കെയാ എന്റെ കൂട്ടുകാരികള് ഒന്ന് രണ്ടു പേരെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്റെടുത്ത് നിങ്ങക്ക് നല്ല രസമായിയിരിക്കുമല്ലോ നല്ലരി അപ്പ ഞാ പറഞ്ഞ എടാ ഒരു സ്ഥലത്ത് നമ്മള് താമസിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് നല്ലതും ഉണ്ട് ണ്ട് നല്ലത് ചീത്തയുണ്ടെന്ന് പറയുന്ന ണക്ക് ണ്ട് ക്ഷെ അവിടേന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഈ ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്കും കടല് നല്ല എല്ലാ വർഷം അടിച്ചു കേറുന്ന യാട്ടോ ഈ സമയമാവുമ്പോം ജൂണൊക്കെ ആവുമ്പഴത്തേക്കും എല്ലാവർ ഷവും ഇതുപോലെ നടക്കാറൊണ്ട് ക്ഷെ വീടിനി അവിടെ വെക്കാൻ പറ്റോ അതൊന്നും എനക്ക് കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം വിയ വെള്ളം അടിച്ചു കേറാതിരിക്കാൻ വേണ്ടിട്ട് ജെ സി ബിയില് വല്യ പാറക്കല്ലുകളില്ലേ വല്യ വല്യ പാറക്കല്ലുകളവരങ്ങനെ തട്ടി അങ്ങനെ ഇതാക്കി വെച്ചേക്കും അത്രയും കല്ലുകള് കാരണംന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെയും വെള്ളം അടിച്ച് അടിച്ചു കേറി കഴിഞ്ഞാ ബയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് അവരങ്ങന പാറേക്ക അങ്ങന ഒരുപാട് കടലിന് കുറച്ച് മുമ്പോട്ടായിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം വെള്ളാക്കെ അടിച്ച് കേറുന്നുണ്ട് എന്നാലും മുന്നോട്ട് നല്ല രീതി വരുന്നില്ല പക്ഷെ ഇവരുടെ വീടൊക്കെ പോയതിന്റെ വിഷമത്തിലായൽവാസ ത്തികളും കാര്യങ്ങളൊ ഓരോന്നും ഇതൊക്കെ തന്നെ പറയും ഇവിടുത്തെ വല്യൊരു
ഉ ഞാനിപ്പൊഴിങ്ങനെ വാർത്ത കേക്കുമ്പോ വിചാരിക്കും ഈ കടലില് സുനാമിയൊക്കെ വന്ന് വീട് പോയവര് പോലും പിന്നെ അവിടെത്തന്നെ പോയി താമസിക്കാ അപ്പോ ഞാനിങ്ങനെ ആലോചിക്കും ഇവർക്ക് വേറൊരു സ്ഥലത്ത് പോയി നിന്നൂടെ
അതെടാ പക്ഷേന്ന് പറയുമ്പോ അവള് അവരന്ന് പറയുമ്പോ ചെറുത് മുതലേ ആ കടപ്പുറം ആ ഭാഗത്തൊക്കെ താമസിച്ചവരാക്കും ചെലർക്ക് അതിനോട് ആ ഒരു ആ ഒരു എന്താ എ പറയാ അവ ഒരു ആത്മാർഥത അവിടെ അവിടെത്തന്നെ നിക്കണംന്നുള്ളൊരിതുകൊണ്ടായിരിക്കും ക്യ ക്കറിയില്ല എല്ലാരും അങ്ങനെയല്ല പക്ഷെ എന്നാലും അവർക്ക് സ്ഥലവും കാര്യൾങ്ങള് പോവാൻ താല്പര്യില്ലാത്തവരാരും കാരണംന്ന് വച്ച്കഴിഞ്ഞാന്താന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞരട്ടെ കൂടുതല് മത്സ്യത്തൊഴിലാളികളായി ദിക്കോടാ അവര് ഈ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നേ അപ്പൊ അവർക്കന്ന് പറയുമ്പോ കടലില് പോണംന്നൊണ്ടെങ്കി ആ ആ ഭാഗത്തൊക്കെ തന്നെ താമസിക്കണം ഇല്ലാ വേറൊരു സ്ഥലത്ത് പ്പൊ ഉൾപ്രദേശത് ക്കെയാണ് താമസിക്കുന്നേന്നുണ്ടെങ്കില് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ കടലിലോട്ടൊക്കെ വരാനായിട്ട് വള്ളത്തില് പോകുന്നവർക്കൊക്കെ അങ്ങനത്തെ കൊറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവരധികോം ഈ കടലിന്റെ ഭാഗത്തായിട്ട് അവരങ്ങനെ താമസിക്കാൻ നോക്കുന്നത് കാരണം ആ അങ്ങനെയാണ് പെന്നച്ഛൻ ഒരു മത്സ അപ്പം ഞങ്ങ്ക്ക് അറിയാൻ പറ്റും ഇങ്ങനെക്കെആണ് അപ്പൊ അതിന്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ അവരവിടെ തന്നെ വീട് വെച്ച് താക്കുന്ന പക്ഷെ എല്ലാ വർഷും ഇതുപോലെ വീടുകൾ പോകുന്ന എപ്പോഴും അടിച്ചു കേറിയാലും ഇത്രയും വീട് പൊളിഞ്ഞൊന്നും വീഴത്തില്ല പക്ഷെ ഈ പ്രാവശ്യം നല്ല രീതിൽ പൊളിഞ്ഞു വീയെം പിടി ക്കെ ചെയ്തിട്ട്ണ്ട് നല്ല രീതിൽ കാരണംന്താന്ന് വെച്ച് കഴിഞ്ഞാ അവര് അത്രേം കഷ്ടപ്പെട്ട് അത്രേം ജോലി ചെയ്ത് ബുദ്ധിമുട്ട്ണ്ടാക്കിയ പൈ സ കൊണ്ട് വാങ്ങിച്ച കുറെ സാധനങ്ങൾ എല്ലെ മു മുക്കാൽ ഭാഗവും എനിക്ക് തോന്നുന്നു മൊത്തത്തി അങ്ങ് വെള്ള ത്തി ഒലിച്ച് പോയടാ അവര്ടെ സെർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ അവര് വിഷമത്തോടെ പറയുന്നെ എല്ലാം പോയില്ലെ എല്ലാം നശിച്ചില്ലെ ഒരു കടൽ കേറാന്ന് പറഞ്ഞ് കഴിഞ്ഞാ അത് വല്ലാ ത്തൊരു വെഷമല്ലെ സുനമി എന്ന് പറയുമ്പോ മൊത്തത്തിൽ പോകും ക്ഷെ ഈ കടൽ എന്ന് പറയുമ്പോ രണ്ട് മൂന്ന് വീടുകൾ മൊത്തത്തി അങ്ങനെ പോവന്ന് പറ ഞ്ഞ്കഴിഞ്ഞ അത്‌ അവർക്ക് ഭയങ്കര വെഷമുള്ള കാര്യവ അങ്ങനെ അത്‌ നമുക്കായാൽ ആ ഒരു വേദനിം
ക്ക്ന്നവർക്ക്ന്നെ ഒരു അതാ കേക്ക്ന്നവർക്ക്ന്നെ കേക്ക്ന്നവർക്ക്ന്നെ വാർത്ത കേക്കുമ്പം ത ന്നെ ബുദ്ധിമുട്ട അപ്പൊ ശെരിക്കും അനുഭാവിക്കിന്നോർ ക്ക്ത് എന്തുമാത്രം എഫ
ലാവുള്ളു ശെരിയാണ് നമ്മൾ കേക്ക്ന്നവര് വെറും കഥ പോലെ അങ്ങ് കേട്ട് ആണോ അയ്യോ എന്ന് മാത്രം പറഞ്ഞ് വിടും ക്ഷെ അനുഭവിക്കുന്നവർക്കെ ആ വേദന മനസിലാവു എത്രത്തോളം ഉണ്ടെന്നുള്ളെ ചിലപ്പോ നാളെ നമുക്കായിരിക്കും സം ഇതൊക്കെ ഞങ്ങടെ വീടൊക്കെ ഇത്രയും കൊറച്ച് അടുത്താണ് എന്നപോലും ഇത്രേം ഒന്നും കേറത്തില്ല കാരണം റോഡ് കഴിഞ്ഞിട്ടൊക്കെ ആണ് ഞങ്ങടെ വരുന്നെ പ ഞങ്ങടെ വീടിന്റെ ഫ്രന്റി നിന്ന് കഴിഞ്ഞാ നല്ലരീതിൽ കടൽ കാണാൻ പറ്റും നല്ലെന്ന് വെച്ച നല്ല രീതിൽ കട കടൽ നല്ല രീതിൽ ങ്ങനെ അടി ക്കിന്നെക്കെ കാണാൻ പറ്റും ക്ഷെ ഭയങ്കര ഒരു സങ്കടം കാരണം ഇവിടെ ഈ താമസിക്കുന്നവരൊക്കെ സമ്മതിക്കണം കാരണം അവര് രാ ത്രി പോലും പേടിച്ച് പേടിച്ച് അല്ലെ ഓരോ രാത്രീം കഴിഞ്ഞ് കൂടുന്നെ ആ ഇപ്പം മഴസമയം ആയത്കൊണ്ട് അവര് കു കുറെ ശ്ര ദ്ധിക്കും കാരണം കുഞ്ഞു മക്കളൊക്കെയുള്ള വീടുകളാ അപ്പം അവര് കൂടുത നമുക്ക് എന്തെങ്കിലും ചെയ്യണം വലിയവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്തെങ്കിലും ആയാൽ പെട്ടൊന്ന് അങ്ങ് ഓട് ഓടാൻ എന്തെങ്കിലും ചെ ക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ആ ആ അവിടെ ആ വീട്ട്ൽന്ന് പറയുമ്പോ ഒരു വീട്ട്ല് ആ കടൽ കേറിയ രണ്ടു മൂന്ന് വീടുകളിൽ ഒരു വീട്ടില് ഒരു നാല് നാല് പിള്ളോരാട്ടോ കുഞ്ഞു മക്കൾ തന്നെയാ ഒന്നര വ ഓ ഒന്നര വയസ് സ് യുള്ള കുഞ്ഞുണ്ട് പിന്നെ മൂന്ന് അഞ്ച് ആറോ ഏഴോ അങ്ങനെ എന്തോ പഠിക്കുന്നെന്തോ അങ്ങനെ അത്രേം അത്രേം പൊടി- ചെറിയ പിള്ളാരൊക്കെയാണ് അപ്പൊ ഇത്രയും കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അത് ആ വീട്ടിലെന്ന് പറയുംപോ അമ്മമ്മയും അപ്പുപ്പനും ആണ് ആ പിള്ളേരെ നോക്കുന്നത്‌ അവരടെ അച്ഛനും അമ്മയും ജോലിക്ക് ഒക്കെ പോകുന്നു അപ്പ ഭയങ്ക ബുദ്ധമുട്ടല്ല എന്തെങ്കിലുംആയിക്കഴിഞ്ഞാല് ഈ അപ്പുപ്പനും അമ്മമ്മക്കും മക്കളെയും കൊണ്ട് ഓടാൻ പറ്റത്തില്ല സ്കൂളിൽ പോന്നത്ങ്ങള് ഓക്കെ പോ ബാക്കിയുള്ള രണ്ട് പൊടി- പിള്ളേരെയൊക്കെ ഒന്ന് നോ ക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ
ആ ആ ഉം അതെ ആ എനിക്ക് ഇവിടെയില്ല പക്ഷെ എന്റെ വല്യമ്മയൊക്കെ കട കടലിന്റെ അടുത്തല്ല വല്യമ്മ ക കടലുള്ള ജില്ലയില താമസിക്കുന്നത് പക്ഷെ കടലിന്റെ അടു
ആണോ അപ്പൊ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കില് എങ്ങനെ- ഏർപ്പെട്ടിട്ടുണ്ടോ ഇതു കണക്കൊക്കെ
ഇല്ല വല്യമ്മ കടലിന്റെ അടുത്തല്ല ആ ആലപ്പുഴ ജില്ലയാ പക്ഷെ കടലിന്റെ അടുത്തല്ല ഉം ഉ ഉ
ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല രീതീല്- കടല് കാണാൻ പറ്റും കാരണം ഞങ്ങളുടെ അങ്ങോട്ടായാലും കടപ്പുറ ഏരിയാണ് മൊത്തത്തില് കടപ്പുറം ഭാഗമാണ് ഇവിടെ അധികവും മത്സ്യത്തൊഴിലാളികളാടാ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ നി കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല മത്സ്യത്തൊഴിലാളുടെ ജീവിതംന്ന് പറഞ്ഞ കഴിഞ്ഞാ കടലാ ആസ് സ്രയിച്ച അവർ ജീവിക്കുന്നേ പക്ഷെ അവർക്ക് അ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കി ഈ ഒരു സംഭവം കൊണ്ടായിരിക്കും മഴ കാരണം വെള്ളം നല്ല രീതിയി അതായത് കടലെന്ന് പറയുമ്പം ഇത്രയും തിരമലകള് അടിച്ചു കേറുന്ന സമയം
ഇപ്പ എന്താ ടോളിംഗ് എങ്ങാണ്ടല്ലേ ഇപ്പൊ ടോളിങ്ങിന്റെ- ടൈമാന്ന് തോന്നുന്നല്ലോ കടലില് കടലില് പോവാനൊക്കെ പറ്റുവട്ടേ
ഇപ്പഴന്ന് പറയുമ്പോഴ് പേയ് ക്കും പിന്നെയെന്ന് പറയ്പോ ഇവർക്ക് ഈ വള്ളത്തിൽ പോകാനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മഴ സമയമല്ലോ നല്ല കാറ്റ് നമ്മുടെ ഈ കരയിൽ നിന്ന് നോക്കുന്ന പോലെയല്ല ഈ കടലിലോട്ട് പോകുന്നവർ കാരണം എന്ന് വെച്ച കഴിഞ്ഞാൽ കര കടലിൽ പോകുമ്പോഴ അവർക്ക് ആ കാറ്റും ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊ അറിയാൻ പറ്റത്തൊള്ളൂ അപ്പം അതിന്റെയും ക പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവിടെന്ന് പറയുമ്പോ ഈ ഭാഗത്തൊന്നും കടലിൽ വള്ള വള്ളംഒന്നും അടുപ്പിക്കാനൊന്നും പറ്റത്തില്ല അത്രയും തിര അടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഈ ഭാഗത്തൊന്ന് വേ നമ്മള് വെള്ളം ഇങ്ങനെ കെട്ടി വെക്കത്തില്ലേ ജോലി കഴിഞ് അവര്- ജോലി കഴിഞ്ഞ് കെട്ടിക്കുന്നത് ഒ ട്ടും തെരയടി ഇപ്പറത്തെ ഭാഗത്ത്‌യൊക്കെ ആ അവര് കെട്ടിയിടുന്നത് പഷേ ഇവിടെന്ന് പറയുമ്പോ അത്രം തെര അടി ക്കുന്ന സൗണ്ട് നമുക്ക് വീടിന് അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കേക്കാൻ പറ്റും അത്രയും ബുദ്ധിമുട്ടാണ് ഈ- ഭാഗത്ത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇവിടെ അത്രയും കടല അടിച്ചു കയറിയത് ഇവിടെള്ള മറ്റ്- മനുഷ്യൻമ്മാരെ സമ്മതിക്കണം കാരണം അവര് അത്രയും ബുദ്ധമുട്ടി ട്ടാണെങ്കിലും അവിടെ നിക്കുന്നില്ലേ
പിന്നെ നിങ്ങളളൊക്കെ ഇപ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോവേണ്ടി നിങ്ങൾക്കൊക്കെ എങ്ങനെ ക്യാമ്പില് പോകേണ്ടി വന്നിട്ടുണ്ടോ ക്യാമ്പില് പോകേണ്ടി വന്നിട്ട്
ഇല്ല ഇല്ല അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മുന്നേ ഈ സംഭവങ്ങളൊ ക്കെ നടന്നില്ലേ ഈ വല്ല്യൊരു ഇതൊക്കെ നടന്ന സമയത്തൊക്കെ ഈ പ്രദേശവാസികളൊക്കെ അങ്ങനെയൊക്കെ പാർപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങക്ക് അങ്ങനെ ഇതുവരെ ബുദ്ധമുട്ടും കാര്യങ്ങളും ഒന്നും വ ന്നിട്ടില്ല പക്ഷെ ഇപ്പ ഇവിടെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് പോലീസുകാരും കാര്യങ്ങളൊ ക്കെ വന്നു അന്വേഷിച്ചു അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ഗവൺമെന്റ് പിന്നെ വെച്ച് കൊടുക്കേണ്ടതാണ് കാരണം കടലീന്ന് ഒരു പ്രശ്നം വരുമ്പോ ഗവൺമെന്റ് വെച്ച് കൊടുക്കേണ്ടതല്ലേ അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തി ഇപ്പം അവരെ ക്യാമ്പും കാര്യങ്ങളും അങ്ങനൊന്നും പർപ്പിച്ചിട്ടൊന്നുമില്ല ഇവര് വീടിന്റെ അടുത്ത തൊട്ടടുത്ത അയൽവാസികൾ തന്നെയാണ് ഇപ്പം കൂടെ അങ്ങനെ ഇതാക്കി വെ ച്ചിരിക്കുന്ന കാരണം കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ അവര് തന്നെ ഇതാക്കും കാരണം അയൽവാസികള് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വീട്ടുകാരും ഒരുോ മീറ്റിംഗും കാരണം കുടുംബശ്രീ അങ്ങനെയൊക്കെ ഉണ്ടല്ലോടാ അങ്ങനെയൊക്കെ തീരുമാനെടുത്ത് അവർ കുറച്ച് സാധനങ്ങള് പൈസപരമായിട്ട് അങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്യും ഇനി അങ്ങനെ ചെയ് അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ കാരണം അവർക്ക് മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ കാരണം അവരുടെ പൈസ ഉൾപ്പെടെ മൊത്തിൽ എല്ലാം എല്ലാം പോയി ആ വീട് മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുവാ അപ്പൊ പിന്നേ അവർക്കൊന്നും അവരുടെ ചെിലവിനെന്ന് പറഞ്ഞാ ആ സമയത്ത് പോലും ഒരു കയ്യില് ഒരു പത്ത് രൂപ ഇാത്ത സമയത്താ ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമു ട്ടായിരിക്കൂല്ലോ അങ്ങനെ ഇപ്പോ എന്ത് ചെയ്യണോന്നും അറിയാണ്ടിരിക്കുയാണ് മൊ ത്തത്തില് ഉം എടാ ശരി അപ്പോ ഞാൻ കൊറച്ച് കഴിഞ്ഞ് വിളിക്കാട്ടോ ശരിയെടാ